ഹലോ ആഹ് ആഹ് കേൾക്ക്ണ്ട് എന്തെക്കേണ്ട് വിശേഷം? ആഹ് എന്താ പണി രാവി ത്തെ ചായുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല്യ ഇല്ല്യ ചായ കുട്ച്ചിട്ടില്ല്യാ ഉം ആഹ് ഇണ്ട് ഇണ്ട് ആഹ് ഇണ്ട് ഇണ്ട് ഉം മൂന്നാള്ണ്ട് ഒരാള് പിന്നെ ചേർ ത്തിട്ടില്ല ഒരാള് പോയി ഞ്ഞ് ഒരാള് പോവാ വാണ്ടീട്ടൊരു ഒമ്പതരക്ക്യാവുമ്പോത്തിന് പോവും രണ്ടാമത്താള് വെല്ല്യാള് പോയി വെല്ല്യാള് ഹൈസ്ക്കൂള്ലാണ് അപ്പോ ആ വല്യാള് പോയി, മറ്റാള് എൽ പീലാണ്. അല്ല യു പീല് യു പീല് എൽ പ്പി കഴിഞ്ഞ്.
യു പി ക്കായി. എൽ പി യു പി ഒരു സ്കൂളാണോ ഇപ്പോ?
ഏഹ്?
എൽ ഏഹ്? അല്ല ഞങ്ങളുടെ ഇങ്ങനെ തന്നെയാണ് ആഹ് അങ്ങനെ പിന്നെ നമ്മള് യു എൽ യു പിക്ക് വെച്ചണങ്കി വേറെ കേർത്തണം ഹൈസ്കൂൾക്കാണെങ്കി വേറെ ചേർത്തണം ഹൈ- സെക്കന്റെറി വേറെ പോണം ഒക്കെങ്ങനെ വേറെ വേറെയാണ് ശേ ഞാൻ സ്വൻ- ന്തപഴിഞ്ഞ് എണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരിന്ന അന്ന് എൽ പി യു പി ഒക്കെ ഒന്നാട്ടോ. അപ്പൊ നമ്മള് മക്കളെ ചേർത്ത് സ്കൂളിലൊക്കെ വേറിട്ട് വേറിട്ട് ചേർത്താം ഒരു ബുദ്ധിമു- മുട്ടാണ് അങ്ങനെ ആയാല് എപ്പു ചേർ - ത്താനേ ഒഴിവോള്ളൂ സ്കൂള് മാറാനേ ഒഴിവോള്ളൂ. പിന്നെന്താന്ന എന്താ ചായക്കറി സ്പെഷ്യൽ? ന്നെ എന്താ രാവിലെ എന്താ ഉം. ഉം ഉം പുട്ട്, ദോശ, ഓട്ടട അങ്ങനെയൊക്കെയാന് ഉം. ആഹ് ബീഫ്കറിയാ.
ഉം.
പിന്നെന്താ നാട്ടില് ഹസ്ബന്റ് നാട്ടിലുള്ള ആളാണോ? പണിക്കൊക്കെ പോയോ കടേല രാവിലെ പൂവലേക്ക കടേല ആഹ് ആഹ് അതും ഏഹ് ഏഹ് ഏഹ് പ്ലംബിങ്ങന് പണി എടുക്കുവോ അതോ കടേൽ മാത്രം ആഹ് ഒസ് സ്വന്തം കടയാണോ ഏഹ് ഏഹ് ഏഹ് ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് എന്നിട്ട് ഇന്ന് മഴ ഇണ്ടോ അവിട്?
ആഹ് ഇന്ന് നല്ല മഴ ഇന്നലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ്. ആഹ് ആഹ് ഇന്നലെ രാത്രി പതിനൊന്ന് മണി ആയപ്പോ തൊടങ്ങീകുണു നിന്നിട്ടില്ല വ
ഏഹ് ആഹ് ഇവിടെ ഒരു രാവിലെ നാലുമണി അഞ്ചുമണി ആയപ്പോ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊന്ന് ചോർച്ച് വെച്ചിട്ടോ. ഇപ്പൊന്ന് പുറത്തിറങ്ങാൻ വയ്ക്കുന്ന് ആഹ് ഏഹ് ഇന്നലെയൊക്കെ നല് ല്ല വെയില
ആഹ് അതെ രണ്ടോസായിട്ട് രണ്ടീസം മൂന്നീസായിട്ട്ള്ള
ആഹ് ആഹ് വെയില് കണ്ടപ്പം കരുതി ഈ മഴ പോയാവെര്തി അം മതിരി വെയിലേന് ഭയങ്കര ചൂടും വെയിലു ഏഞ്
ആനെ പർഞേട്ടീന്നു രണ്ട് മൂന്നാലീസം ഞ് മഴയില്യാ ന്നൊക്കെ
ആഹ് ആഹ് അങ്ങനെണ് എന്റെ മ്മയൊക്കെ തേങ്ങ ആട്ടിയിട്ടില്ല തേങ്ങ ആഹ് മയത്ത് ഞാനിപ്പ പ്രസവിച്ചക്കാണ് അപ്പൊ ഉമ്മന്റെ എഹ് ഹോസ്പി റ്റൽ കേസൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങ ആട്ടാന്ന് കരുതി ങ്ങെൻ നിക്കേഞ്ഞി അപ്പോ ഒത്തിന് മഴ പെയ് ത് മയെ പഞ്ഞിപ്പോ ആഹ് നടക്കുലല്ലോ പ് വെയില് കണ്ടപ്പോ ഞമ്മുക്ക് ഇന്ന് വെയില്ണ്ടെങ്കി അങ്ങനെ അതാക്കാഞ് അപ് പോതിനിന്നും മഴ പെയ്യാ ഞമുക്ക് ഒറപ്പിച്ചാൻ പറ്റൂല മഴയെ
ഇല്ല ഇല്ല ഇല്ല പക്ഷെ യമ്മള് പൊളിച്ച യങ്ങ ങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ആഉമ്പോ ഇങ്ങനെയിരുന്നു. എന്താച്ചാല് ഞങ്ങള് എന്നാ തേങ്ങ വിട്ടിണ് അന്നൊരു മഴയും മഴക്കാരും കൂടെ ഇവടെങ്ങ
പ് പർഞ്ഞെ ശരിയാണ്. തേങ്ങന്നല്ല എന്ത് കയ്ക്യോ ആഹ് ആഹ് എന്ത് കെയ്കിട്ടോ ന്നാ ന്നൊരു വെയില് ന് സാറുണ്ടാഊല ഉം
തേന്നെ പിന്നെ ഇന്നലെ യങ്ങള് ഇന്നലെ മിഞാന്ന് ഞങ്ങള് പച്ചേരി ണ്ടായിരുന്നു വെ ഒരു പത്ത് കിലോ പച്ചേരി ണ്ടായിരുന്നു അത് കഴുകി ഉണക്കി ഞ് പൊടി കഴിഞ്ഞിട്ടൊന്നുല്ല്യ. അപ്പൊ കഴുകി വെച്ചേ എപ്പഴാ മഴ പെയ്യൊന്നും പറയാൻ പ
ആഹ് അതാണേ പിന്നെ ഈ മഴയാകുമ്പോ കറണ്ടും പോകേ. ഇൻവേർട്ടർമേലും മിക്സി വല്ലാണ്ട് പോവു ലല്ലോ
പോവൂല ഇല്ല ഇല്ല
ഇൻവേർട്ടർ ഇണ്ടോ വീട്ടില്ണ്ടോ?
ഇല്ല, ഇല്ല
ആഹ് ആഹ് അതാണ്. ഇൻവേട്ടറ് പർഞ്ഞിട്ട് കാര്യ ഇല്ല അത് കരണ്ടിനും വെളി ഫേനിന് ഫേനും ഫേനും. നും കൂക്കൂലേ? പർണെക്കാ ഉം ഉം പിന്നെ എന്തെക്കെ? കിണറിലെക്ക എന്താ കൃഷി? ഇണ്ടോ?
വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ?
ആഹ് കൃഷിള്ർഞ്ഞാല് നമ്മള് ഈ പച്ചക്കറി അങ്ങനെ
ആഹ് ആഹ് ആഹ് ആ ഇന്റെ വീട്ടില് ഇന്റെ ഇമ്മ ഇണ്ടാക്കും. ഏഹ് മഞ്ഞള്, കുവ്വ, പൂള പിന്നെ വാഴ വാഴെക്കെ വാഴെക്കെ മൈസൂർ പഴം അത് ഇമ്മ ഇണ്ടാക്കിയാൽ ഇണ്ടാവൂല. നേന്ത്രക്കായിം റോബസ് റ്റ് അത് രണ്ടും ഇണ്ടാവും
ഇണ്ടാവുലെ ഇന്നാ എല്ലോട്ത്തും ഇണ്ടാവ്ണ് മസൂരിപ്പഴാണ്
ആ ഇന്റെ വീട്ടിലൊക്കെ ഇന്റെ ആ ആ ഹസ്ബൻഡിന്റെ വീട്ടിൽ അങ്ങനെ മൈസൂർ പഴാ ഇണ്ടാവാ അയ് ഹസ്ബന്ഡറിന്റെ ഉപ്പ ഇള്ള അന്ന് വെച്ചിനി ഇപ്പ വെക്ക ഇപ്പ വാ വെച്ചഴ്മൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്ണ്ടാവും നല്ലാതെ ഇപ്പ അത്‌മക്ക് നോ ക്കാനാളില്ല ഓൽ മരച്ച് ഓൽ കൊറോണന്റെ ആതിൽ
ആ മരിച്ച്‌ലെ അവ്ടെ ഞങ്ങൾ ഇന്റെ അമ്മായിമ്മ അങ്ങനെ മരിച്ച് ഉം ഉം ഉം പിന്നെ അമ്മേസം പിന്നെ കൊറോണന്റെക്കെ മുന്നേ മുന്നേ തന്നെ മര്
ഏ ആ ഒരു കൊഴപ്പുല്ലാത്ത ആളെയ്നി ഇതിന്റെ എടക്ക് നീച്ച് നടക്ക്ണ് എടക്കില് പനി വന്നതാണ് ആ രണ്ട് മൂന്നിസെ നിന്നിട്ടൊള്ളു അപ്പത്തിന് മരിച്ചും ചെയ്ത് വയസ് പ്രായായതുആ കൊർച്ച് പ്രായയാതാ താണ് അപ്പൊ പിന്നെ പെട്ടെന്ന് പുടി ക്കും പർണെക്ക ഉം ആ ഇതൊരു കൊഴപ്പും ഇല്ലാ ഒരു ഷുഗർ പ്രഷർ ഒക്കെ ഇണ്ട് ഇന്റെ അമ്മായിമ്മാക്ക് ഇണ്ട് പക്ഷെ ഇന്റെ അമ്മോശം കാക്കാക്ക് ഇല്ല ഉം ഇന്നട്ടും പെട്ടെന്നാണ്ട് ഞങ്ങളെ എട്ത്ത്ന്നാണ്ട് പോയപ്പോ ഭയങ്കര ഒരു ഇതെയ്നി
ഉമ്മാ പർണാ എന്നും എന്നും അസുഖം ഇല്ല ആൾ ഇമ്മെയാണ് ഇമ്മാക്ക്ന്നാ വല്ല്യ കുഴപ്പൊന്നു ഇല്ലെയ്നി ഇമ്മ പി പിന്നെ പൊറത്തെറങ്ങാതെ ആയി ബാ ഇപ്പ പൊർത്തറങ്ങ്ണോണ്ടേ അതായിരിക്കും അന്നൊന്നും പൊറത്തെറങ്ങാൻ പറ്റൂലെയ്നി പിന്നപ്പി കടയിലേക്ക് പോണെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോവണ്ടേ എന്നതിൽ പോവും ചെയ്യും പള്ളിക്കൊക്കെ പള്ളിയൊന്നും ഒഴിവാക്കാനൊന്നും പറ്റാത്ത ഒരാളെയിനി ഒഴിവാക്കാന് ഇങ്ങനെയാണ് പ പോകണ്ടാ പറഞ്ഞാ കേക്കൂല അങ്ങൻത്തെ ആളെയിനി നല്ല ആൾക്കാരാണ് നോമ്പിനാണ് മരിച്ചത് നല്ല ആൾക്കാരായതൊണ്ട് അങ്ങനെ പടച്ചോൻ കര കണക്കാക്കിയത് അങ്ങനെ ആയിരിക്കും ഉം പിന്നെ എന്തൊക്കെ രാവിലെ പണിയൊക്കെ ഇണ്ടാവല്ലോ
രാവിലെ താ കുട്ടൊൾക്കുള്ളെ ചോറൊക്കെ ആയി ഇന്ന് മൊഹററായിലെ അപ്പൊ നോമ്പ് ഇടത്ത്ക്കാണ് ആ കുട്ടോൾക്ക് ഇള്ളതൊക്കെ ആയി കറി വെക്ക്ണ്ട്
നോമ്പ് മുഹറം ഫുള്ള് നോൽക്കോ പത്തു വെരെ നോൽക്കോ ആ ഇന്റെ ഇമ്മ ഇട്ത്ത്ണ് ഞങ്ങൾ ആരും ഇട്ത്തിട്ടില്ല
ക്കാൻ പറ്റൂല അപ്പത്തിന് അമ്മക്ക് പറ്റാ ഇപ്രാവശ്യം ആദ്യം കെഴിഞ്ഞുട്ടോ അതോണ്ട് പിന്നെ ധൈര്യത്തോടെ ഇഞ് ദണ്ണൊന്നും ഇല്ലതിരിക്കട്ടെ
എപ്പളുംട്ക്കും. അപ്പൊ ഒന്നോ രണ്ടെണ്ണോ കിട്ടും. അപ്പത്തിന് നമ്മള് പൊറത്താവും. അപ്പ പിന്നെ ആ പക്ഷെ ഇപ്രാവശ്യം വന്ന സമയത്ത് ആ തന്നെ ഇപ്രാശ്യം നിന്നേ- ദേശാണ് ഇപ്പ നമ്മള് നോൽക്കോലൊടത്തിയത് ട്ടോ പിന്നെ പടച്ചോൻ തരണം. പനി അങ്ങനെ ഒന്നും തരാതിരിക്കട്ടെ. ഒരു കുറിണ്ടായിക്കങ്ങനെ പനി വന്നിട്ട് വയ്യാതായത്.
എല്ലോട്ത്തും പനിയാണ് ഇപ്പ ഒരാക്ക് ഇണ്ടായാല് ആകെ ണ്ടാവാണ്
ഉം
പിന്നെന്ത് ഇവിടെ ദോശേണ്. ദോശയാണ് ഉം എന്നും ഒന്നായ മക്കൾ- പറ്റൂലേ
മ് നൂൽപുട്ട് ഉണ്ടാക്കും. ദോശ ഇണ്ടാവും അധികം ദോശാട്ടെ ഇവിടെ ഇണ്ടാവല്.
ഉ
എത്ര ആളുണ്ട്?
ൻക്ക് മൂന്നാള്ണ്ട്. ന്റെ വെല്യോള് നാലിലാണ് മക- മോളാണ് ഉം രണ്ടാമത്തും മൂന്നാമത്തും ചെറുതാണ് മൂന്നാമത്തെ ഞ പ്രസ- തെര്ക്കാണ്
എത്രായി.
ഇപ്പം നാല്പ്പത്തി മൂന്ന് ദിവസായി.
അതെല്ലേ ആ ഇപ്പൊ വീട്ടിലാണല്ലോ
ഏ ന്റെ ന്റെ വീട്ടിലാണ് ഹസ്ബൻന്റെ വീട്ടിലായിന്ന് ഫസ്റ്റ് പിന്നെ ഇങ്ങോട്ട് പോന്നു പ്പൊ വിടെണ്. ഹുസ്ബൻഡ വീട്ടില് ആ. മ്മാക്ക് ഇന്നെ നോക്കാനൊന്നും കഴൂല പിന്നെ ചെറന്റെ ഇതിന്റെ മേലെല്ലെ കുട്ട- ചെറുതായപ്പോള എല്ലാരും കൂടി നോക്കാനുള്ള ഇത് കയൂല.
ല്ല ആ ആ
അപ്പൊ പിന്നെ ഓല സ്വന്തം ഒറ്റക്ക ആവുമ്പോൾ ആ എടുത്താണ് ബസ്സ് ഇങ്ങട്ട് ബസ്- ട്ടില്ല നേരിട്ട് ബസ്സില്ല ഓ ഓട്ടോക്ക ആ ആ ആ ഓട്ടോക്കാരും ചാർജ് ണ്ട്. പക്ഷെ ബസ് നേരിട്ടില്ല ഏ മെയിൻ റോഡല്ല. അവിടുന്ന് ഇടന്നിങ്ങനെ. പിന്നെ ബസ്സിനൊക്കെ പോന്നെങ്കിൽ ആ ആ അതാണ് ചുറ്റി വള്ഞ്ഞൊക്കെ- ഈ ബസ്സിൽ പോരാ നമ്മുക്ക് ബുദ്ധിമുട്ടാണ് ചുറ്റി വള്ഞ്ഞൊക്കെ പോകാം- ച പറ്റില്ല ഉ അതിനെക്കാട്ടെ നമ്മുക്ക് ഓട്ടർ സക്ക് കൊടുത്താലും.
ഉം
ഞങ്ങള് ബൈക്ക്മ്മെന്നെ പോണ്ട് ഇപ്പ പറ്റൂല മൂന്നാളാകുമ്പോ പിന്നെ- റ്റൂല കഴൂല ഇനി പറ്റ ഇനി വണ്ടി എടുക്കണം ഉ-
പോയിരുന്നു പ്പൊ പിന്നെ പറ്റൂല്ല പ്പൊ കുട്ട്യാളൊക്കെ വെല്തായ് ല്ലേ.
ആഹ് വലിയതാവ്പോ പറ്റൂല ചെറുതാ നമുക്ക് എങ്ങനെ ഇങ്ങനെ തിരികി പോര
ഉം
പിന്നെ എന്തൊക്കെയാ അതാ കുട്ട്യാ ളാ- കുട്ടികളെ നീളം വെച്ചു കൊണ്ടക്കണ്.
ആ
ഇനും വെക്കാനുണ്ട്. ഇനിപ്പം ആയില്ലല്ലോ. നീളം വെക്കണ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. ഹൈസ്കൂളില ഓള് എത്രേലാണ്?
പത്താം ക്ലാസ് വിപ്രാവശ്യം പത്താം ക്ലാസ്സില് പെണ്ന്നെയാണ് ആ രണ്ടാള് ഇപ്പൺകുട്ടി പിന്നെ ചെറുതാണ് ആൺകുട്ടി ഓന അംഗലവാടിക്ക് ഉം കൊണ്ടാക്കിന്നല്ല പനിയായ കാരണം പിന്നെ പോയിട്ടില്ല നല്ല മാറാതെ ആ ച്ചിട്ടം
പോകാ പ മടീണ്ടോ
ണ്ട് അവിടെ കത്തി കഴിഞ്ഞ അവിടെ ഇരുന്നാ പിന്നെ കൊഴപ്പമില്ല ഇവിടുന്ന് പോകുമ്പോ വയുവേദനയാണ് എക്ക് എന്താണ് ഓരോ ഞാൻ വലുതായിക്കണു ഞാൻ സ്കൂൾക്ക് പോകണത് അങ്ങനെയൊക്കെ ഓരോ
ഉം ഉംഉം ഉം അതന്നെ അവ ഒരു വയറവേദന എന്റെ മോക്ക്ണ്ടാവലുണ്ടായിനി ഞാൻ പറയാ എ സ്കൂൾക്ക വാനാാവുമ്പോത്തിന എന്തായ വയറ വേദന
അത് മടിലതില് വരിയാെന്നാ തോന്നണേ ആ ആ ആദ്യംൊന്നും ഒരു വയറുവേദനയുടെ കൂട്ടേ പറഞ്ഞിരുന്നില്ല ഇപ്പൊ തുടങ്ങിയതാണ്
ആ അത് നമുക്ക് കാണാൻ കഴിയൂലല്ലോ പനിയൊക്കെ ആണെങ്കി നമുക്ക് കാണാനും തൊട്ടാലൊക്കെ അറിയേ ഇതൊന്നും കാണാൻ കഴിയലല്ലോ ഉം
അതെ തലേ ദിവസം തന്നെ പറഞ്ഞഞ് ഏൽപ്പിക്കും നാളെ ഞാൻ പോകലിട്ടക്ക് വയർ വ താനെ മച്ചിയേ പറയും ആ
പിന്നെ എന്തൊക്കെയണ്ട്
വേറെ എന്താ ഇങ്ങനെ പോണു സുഖാണ് എന്താ ഇയാളാ ഹസ്ബൻഡ എന്താട്ടന്
നാട്ടില് ലോറി ഡ്രൈവറണ് വ കുടിവെള്ളംണ്ടല്ലോ നമ്മളെ കുപ്പി വെള്ളം ആ ആ ആ വെള്ളത്തി നമ്മള് ഒരു കമ്പനിയിലാണ് ഓർഡർ ചെയ്യുമ്പോ ആ സ്ഥലത്തേക്ക് കൊണ്ട കൊണ്ടു പോവാ ഉം ഉം എന്നാ പിന്നെന്താ എന്നാ ശരിട്ടോ
ആ നോക്ക
ആ ആ ആയിക്കോ